ഏഹ് ഹലോ എന്ത വർത്താനം
ഹലോ ആ ആ
എന്താ വർത്താനം പറ
ഹലോ സുഖാണ് എന്താപ്പ നമ്മള
ആഹ് എന്താട്കുട്ടി കുട്ടിയുടെ പനിയൊക്കെ മാറിയോ
കൊറെ കാലായല്ലോ സൗണ്ടൊക്കെ കേട്ടിട്ട്
ആഹ കൊറെ കാലായി അമ്മക്പ്പോ വിളിക്കാനൊന്നും ഒഴി ഇല്ലല്ലോ?
പൈ മാറി എന്താ മോളെ കല്യാണം കഴിഞ്ഞാ
മോളെ കല്യാണൊന്നും കഴിഞ്ഞിട്ടില്ല കല്യാണം
ആഹ നമ്മളൊന്നും പറ്റൂലല്ലോ അപ്പം മരോനൊക്കെ വന്നതന്നല്ലേ
ആ ഇല്ലേ അതല്ല അതൊക്കെ ആകുന്നല്ലേള്ളു പറയാൻ ഇനി ഇണ്ടല്ലോ ടൈമ്
ഏ അത് ശരി
ടൈമുണ്ടല്ലോ അപ്പൊ പറയാലോ പറ
ആമ്മ മറക്ക
ഇല്ലല്ല അതൊന്നും മറക്കൂല ഞമ്മളീ പ്ര ഏ അതൊന്നും മറക്കൂല ഇതിനൊന്ന് വേചാറാകണ്ടാ ആ നിങ്ങളീ കഴിഞ്ഞിട്ടില്ല കല്യാണംന്തന്നള്ളു നിങ്ങളീ കഴിഞ്ഞിട്ടില്ല കല്യാണത അതന്നെ ഉള്ളൂ അറാ
ആ എന്നാ മതി എന്നാമതി അല്ലടീ അ
നിങ്ങളീ കഴിഞ്ഞിട്ടുള്ളൂ കുടുംബക്കാരും കൂടി ആ വിളിക്കല് ണ്ടേ വിളിച്ചീന്ന് ആ വിളി ക്കലണ്ട് അറാ ഉ
ആ
പിന്നെ എന്താ നമ്മള നമ്മള കൂ എന്താ രണ്ട് പെൺകുട്ടികളെ വണംങ്ങള ഭാത്ത് എവിടേലും ഉണ്ടോ?
പെങ്കുടിയോളെ കി
ഹലോ രണ്ട് പെൺകുട്ടിയോളെമാണം ങ്ങള വാ ത്ത് ണ്ടോ
പെൺകു കുട്യ ളെ കിട്ടാൻ ഇല്ലല്ലോ പെൺകുട്ട്യളെകിട്ടാൻ ഭയങ്കര
ഏ ഇഞിപ്പ എന്താപാകാട്ടാ?
ഇഞ്ഞൊക്കെ ഊഞ്ഞ പതിനഞ്ച് വയസ്സഉമ്പോതന് ഉയിഞ്ഞിടേണ്ടിവരും
എന്തൊരു കഷ്ടം പ്പം ആൺകുട്ടി ളെ കഷ്ടം
ആ ആൺകുട്ടികൾക്ക് ഇനി പെണ്ണും പെണ്ണും കിട്ടൂല
ആ ഞമ്മള കാലത്ത് എന്താ ഇഷ്ടമാതിരി പെണ്ണുങ്ങളെ ഞ്ഞു
പെണ്ണുങ്ങളെത് നമ്മള് താരാ പാരജിതർ കൂടി നടക്കേയ്ന്
നടക്കായിന്നു ഞമ്മ എന്താ ആണുങ്ങക്കേ അന്ന് കൊറച്ച് ഉണ്ട ഇത് ഏറെയുന്നു ഹുക്ക് ഏറെയുന്നു നല്ല രസല്ല പണ്ണിനെ പോയി കണ്ടാലും അപ്പുറ വേറെ പെണ്ണ്ണ്ടെങ്കിൽ ഓലക്ക് അതും കാണണം ഒരു എത്ര ആളെ ഓല പോയി കാണ
ആ പിന്നെ അതു അല്ല
ട്ട് ഓല് ക്ക് ഇപ്പോ ഏതേതാ കെട്ട ണ്ടേന്ന് ഓൽക്ക് അന്നത്തെ കാലത്ത് അറിഞ്ഞി ന്നില്ല
ആ അറിഞ്ഞീന്നില്ല പിന്നെ അതുല്ല
ച്ച് ന്താ കാണാൻ കോലല്ലാത്ത യാലുംമാണ്ടില്ല ഒരു പെണ്ണായ മതിച്ചിട്ടാപ്പ ആണുങ്ങള്
അണുങ്ങള്നടക്ക്ണ പിന്നെ അതു അല്ല നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന അതല്ലേ നമ്മെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എന്നെ ചെക്കന്മാർ വൈത്താല ഇങ്ങൾ ണ്ട് വയ്യ
വരയിന്നോ ഇപ്പൊ പിന്നെ അങ്ങനത്തെ ഇതൊന്നുംല്ല ഇപ്പൊ ആർക്കും കിട്ടണില്ല ഒരു ചെക്കന്മാർക്കും ഇപ്പൊ കിട്ടണില്ല ആറെ ഉം പൂവ കൊടുക്കലും കത്ത് കൊടുക്കലും പറ ലെറ്റർ കൊടുക്കലൊക്കെ തിരക്ക ചെയുന്ന ഒന്നൊക്കെ ആഹ്
അള്ളാ
എന്തൊരു കഷ്ടാണ്
ഓ എല്ലാ നമ്മക്ക് എല്ലാർക്കും ഒന്നും ഒരുമിച്ച് കൂടി യാലോ ഒരു ദിവസം
ഒര് ദിവസം കൂടാ എന്താ ഒരു നേരത്തെ ഫുഡൊക്കെ ചോറൊക്കെ തിന്ന പോരാ
അ മന്തിന്നെ ആയിക്കോട്ടെ
ആഹ് ഇനിപ്പോ മന്തിയോ അന്തേലൊക്കെ അയ്ക്കോട്ടെ
ആഹ്
ലില്ല പറ്റില്ല അന് എന്താ പറ
മന്തി മാന്തിറൈസ്
റൈസ്
ആഹ് അങ്ങനൊക്കെ എന്താർപ്പ ജുമയില ജുമയിലാനെ കാണാ കാണലൊക്കെ ഉണ്ടാ ജുമയിലാനെ കാണലൊക്കെ ഉണ്ടാ
കാണ കാണലൊന്നുംല്ല ഉം ഉം
ഏ ഓള്
ഇങ്ങനെ വിളിക്കു എപളേയിലൊക്കെ വിളി ക്ക
ആഹ് ആ
എന്താ പോക്കും ആർക്കും ഒഴവില്ലല്ലോ അവനാന്റെ പരി തന്നെ ഇഷ്ടമാരി പണികൾ ഇണ്ടാവും ഉച്ചരെ ആഹ മാപ്പള്ള നോക്കല ഒക്കെ പാടെ നല്ല കഥ കുട്ടികളെ സ്കൂൾക്കർനേ പിന്നെ ഉച്ച വരെ കുടീത്ത പണ്ണുങ്ങൾക്ക കുറയും അല്ല
ഒരു ഒയ് വുല
അത് കഴിഞ്ഞ എന്താ തിരുമ്പി കുളിച്ചൊന്ന് ക കടക്കാൻഴില്ല രാവലെ അപ്പഴത്തിും വന്ന് വ സ്കൂള് ഇട്ട് അപ്പത്തി ഓൾക്ക് ചായേംവെള്ളം എടുത്ത് ആ പാത്രം മോറാനും ആ അതിനും അയി പിന്ന നിന്നെയള്ളു പെണ്ണ്ങ്ങ കൊയിവ്
ആഹ് ഇപ്പൊ നമ്മൾ വിചാരിച്ചു തുടർന്ന് പഠിച്ചാ മതിയേനി
ആഹ് അന്നപ്പ ഈ പണിടു കണ്ടിന്നില്ല പിന്നെ ഇപ്പ ഇതൊക്കെ പഠിച്ചാൻ പോയാ പരീത്ത പണി ആരാ ക്ക
ആഹ അും ശരിയാണ്
അത് ശരിയാണ് എല്ലാരും പഠിപ്പടുത്തിയതായി പോയാ പിന്നെ പെരീത്ത പണി ഇങ്ങനെ എടുക്കാ
ഉം അത അപ്പൊ അമ്മക്ക് ജോലിക്കാരി ആക്കേണ്ട വരും
അതന്നെ നമ്മൾത അതൊക്കെത്തെ പഠിച്ചാത്ത നമ്മളൊ ഒരു വാർത്ത വർത്തി ഇവിടെ ഇണ്ടാകിട്ട് തരക്കടില്ല
ആഹ അതുകൊണ്ട് പരയും കൂടിയ ഒന്ന് വൃ
വൃത്തിയിലുണ്ടാവും ഞമ്മളും പോവുകയാണെങ്കി ഇപ്പൊ എന്താ ക്കാരം പെരന്റെരു ആല്
ഓ
ഉ അതാ ആനന്ദ ത്തത്
എല്ല ഡടി അന്റെ മാപ്പിള് ദുബായില്ല
ആഹ എന്റെ മാപ്പിള ദുബായിലാടി അന്റെ പാപ്പിള
എ ആ എന്റെ വാപ്പിള ദുംബായലറെ
അത് ശരി ഓമാല്ല
ആഹ്
എത്ര കൂടുമ്പോള വറല്
രണ്ടുവർഷം
ആഹ അപ്പൊ വരാനായോ
ആഹ് ഇപ്പൊ ഇരുപതാ പത്താംതിയതിക്ക് ശേഷം വരും
ഏ അപ്പൊ നല്ല ഹാപ്പിയ ആണല്ലേ ആള്
ആഹ് അത അവടെപ്പചീറ
രാവു ചെറിച്ച് തേൻറ്റുണ്ടല്ലോ ഔ തീർച്ച്
ചിരിച്ച് വയ്യ അല്ലോ
എലിവുണ്ട് വേറെ നല്ലോണം ച്ചി
എന്തോ വല്ലായിക പോലെ
ആ അതല്ലാതെ ഉറങ്ങണ് ഉണ്ടാവൂലല്ലോ ഇപ്പൊ
എന്ത്
ഉറക്കം വരുന്നുണ്ടാവും അല്ലോ അപ്പോഴല്ലേ വരുന്നിണ്ടായിരിന്നപ്പോഴോ ആഹ വരല്ലുണ്ടോ കൗക്കോലൊക്കെ ഉണ്ടിക്കയ് ച്ചോ കടന്ന് അതിനിപ്പോ വാർപ്പാണല്ലല്ലേ ഇപ്പൊ വാർപ്പാണല്ലല്ലേ ഏറെ കൗക്കോലൊന്നും ഇല്ലല്ലോന്ന് പറഞ്ഞയ ഉം
ഉം ഹും
എന്നിട്ടിപ്പോ എത്ര മാസം ലീവ് ഉണ്ട് അത്രേ
ആഹ് അത് അഞ്ചാറ് മാസം ഇണ്ടാവലുണ്ട്
ആഹ് എന്നെ ഒന്ന് കൊണ്ടോവാൻ പറഞ്ഞുള്ളങ്ങട്ട് ഇ വരാൻ നിക്കാണ്ടല്ലോ
ആഹ് ഇനി പോണം വന്നിട്ട് പാസ്പോർട്ട് എടുക്കാച്ചിട്ടാ
ആഹ് ശരി
എല്ലാം നട
ആഹ് കുട്ടികളായിട്ട് പൊയ്ക്കോ അല്ലാതെ പോങ്ങട്ടി രണ്ട് കൊല്ലം ഓഹ് ഇവിടെ ഇനിപ്പ ആകേ എത്ര ദിവസം ലീവ് ഇണ്ടാകോ രണ്ട് മാസം ആറ് മാസം
ആറുമാസം
ആഹ് ആറുമാസം
അപ്പോ ഇനി കു
ഇങ്ങട്ട് ഇപ്പോ എന്താടി എന്റെ വർത്താനം വീടൊക്കെ ആയോ
ആഹ് വീട് പണിയൊന്നും നോക്കിയിട്ടില്ല നോക്കണം
ഉം അപ്പൊ എന്തോനെ അവിടെ ശമ്പളൊന്നുല്ല
ശമ്പളം കുറവാടോ ഇജ്ജ് പോക്ക്ണ്ടടി എന്റെ മാപ്പിളിന്റെ അടുത്തേക്ക്
ഞാൻ മാപ്പിളുടെ അടുത്ത്ക്ക് പോയിന്നു
ഏ
ഞാനൊരു നാലു മാസൊക്കെ നിന്നു
ആഹ് പിന്നെ എന്താ അങ്ങട്ട് പോന്നേ ആരട്ടി വീട
പോന്ന് പറഞ്ഞാല് ഇവിടെ മക്കള് പാടി ഞാൻ നമ്മള് അവിടെ ചോദിച്ചാല് അമ്മക്ക് അവിടെ നിക്കണടത്തെ സുഖം ഉണ്ടാവില്ലല്ലോ
ആഹ്
ഒക്കെപ്പാടം ഒരോടത്താണെങ്കിൽ സമാധാനിച്ച് നിക്കാ അത് പകുതിയാള് ഇവിടെയം പകുതി അവിടെയാവുമ്പോളെ - ഞമ്മളെ സുഖം നോക്കി ക്ക പോറല്ലോ മക്കളതുംമ്പാട് നോക്കണ്ടേ
പിന്നെ അതുംമല്ല പെരയും കൂടി അങ്ങനെ അതാ അങ്ങനെ കെടുക്കും
പിന്നമാറി വരുമ്പോൾക്ക് വാറ്റിൽന്നുന്നു പള്ളിൽ ഇണ്ടാകന്നു
ആഹ
അങ്ങനെ അത്ണ്ടായിരുന്നു പിന്നെ പെണ്ണ് പത്താം ക്ലാസ്
ആഹ
ആ അപ്പൊ അങ്ങനൊക്കെല്ല വിഷയങ്ങ ചെയുന്നു അങ്ങനക്കെ
മോളക്ക കൊണ്ടപോന്നോടുത്തെല്ലാ എല്ലാരും ഇതിയേ
ആഹ് കൊണ്ടോരോടുത്ത് അമ്മായിഅമ്മ അമ്മസക്ക ചെറുക്കന്റെമ്മീ ഇപ്പ ഇപ്പണ്ട് പിന്നെ അച്ഛനുണ്ട്
ആഹ
അങ്ങനെ ആളൊക്കെ ഇണ്ട്
ആ ഉണ്ട്ല്ലേ
ഉം
ഉ കുടുംബൊക്കെ നല്ല കുടുംബല്ലേ
ആഹ് നല്ല കുടുംബണ നല്ല മനസ്സന്മാരാണ്
ഉം അതാ നമുക്ക് വേണ്ടത്
ഉം അവക്ക് പറ്റിയ കുടുംബം തന്നെ കിട്ടിക്ക ആഹ അതന്നെ എന്റെ വാട്ടിലാവിട്ട രണ്ട് പെൺകുട്ടികള കട്ടാലല്ലോ
പെൺകുട്ടികളാണ് മളയെ കിട്ടാലാത്ത് എത്ര ആൾക്കാര അച്ചിട്ടാ ചോദിച്ച ഇയ്യോ ചോദിക്കണാ എന്നോട് ഇന്ന വേണാ
ആ എന്നാക്കിട് കുത്തിയാലിപ്പ അതൊക്കെ അടെ രും ഇപ്പോ ഇങ്ങനെ പോകുകണെങ്കി ഇഹി ങ്ങനെ പോകയാണെങ്കി ഇപ്പീ കെട്ടിയോനെ ന്നെ
കെട്ടിയരെ അതിന് വേണ്ടി രണ്ടാം കെട്ടിനിഷ് ഇഷ്ടം പോലെ പെൺകുട്ടികളെ
കിട്ടാണ്ട് അതന്നെ അത് നിറഞ്ഞു നല്ല നല്ലന്ന് അറിഞ്ഞിപ്പഴൊ
ആ പൊ പൊക്കയെ പൊക്ക പെണ്ണ ട്ടീട്ടെ സാമ്പിൾ നോക്കിട്ട് ഒഴയി വാക്ക
കറപ്പോ ആ ഹ്
പുതീന കിട്ടാൻ വേണ്ടീട്ടേ
ആഹ് ആഹ് അതാണെ
ആഹ്
എന്താ ഞമ്മദുനിയാവിലെ അങ്ങനൊരു- ചർദ്യേനി ഇപവടെ
ചെക്കാക്കൊരു പൂതിയേ
ചെക്കന്മാരൊക്കെ ചെറിയ പൂതിയായിട്ടൊന്നല്ല നടക്ണത്.
ആഹ്
ഇതിപ്പോ ഏഹ് പ്രേമി ചെലൽക്കൊക്കപ്പം പെണ്ണ് ണ്ട്.
അത് ണ്ട്.
പ്രേമിച്ചാത്തോലാണിപ്പൊ കുടുങ്ങാ
അയിന്റെ എടക്ക് മുസ്ലിങ്ങള് ഹിന്ദുക്കളാവ്ണ്.
ആഹ് എന്തൊക്കെ ഊത്താമാത്താണ്.
ക്കേച്ചിട്ടപ്പ ഞ നടക്കണത്.
ഉം
ഏഹ് എല്ലടി ജ്ജ് അന്നത്തെ തടിപ്പളും ഇണ്ടാ?
ആഹ് ഞാൻ തടി എന്നു കൊർഞ്ക്ണെടീ രാത്രി ഒന്നും പ്പോ ഭക്ഷണം കഴിക്ണില്ല.
ഏഹ്
രാത്രി ചോറന്നും തിന്നൂല.
എന്താ തിന്നാ?
ഞാ ചെലപ്പോ ഒന്നും തിന്നാതെ കെടക്കും. ചെൽപ്പോ എന്തേലൊക്ക വള്ളം എന്തേലൊക്ക കുടിച്ച് കട്
എല്ല ടീ അൻ്റെ അമ്മായിമ്മക്കെ ന്താ പാട്?
അമ്മായിമ എന്താ അമ്മായിമ്മക്കെ ആള് നല്ല ജഗി ജഗിലാണ്.
ഏഹ്
മായ്മൊക്കെ വലത്തൂ അടുത്ത് വെച്ച് ബൂട്ടങ്ങനത്തെ സാനാ
ചാവിട്ട് പൂ ട്ട്ല്ലേ
ആഹ് താഴിട്ട് പൂട്ടാ എന്താ അതാ അങ്ങനൊരു സ്വഭാവം ഇന്റെരാ മക്കള അടുത്ത് കൂടി വരൂല്ല അതങ്ങനെ നി കോരോർത്തന്നെ മ്ഹ്
മ് അ അല്ലെങ്കിലിപ്പ ഏതെങ്കിലും ആമ്മ മക്കള എര്ത്ത്ക്കാണ്ട് വന്നൂടെ
ആഹ് വന്നൂടെ അഅ് ചെജ്ജൂല
അല്ല അപ്പ മരക്കള് നോക്കായിട്ടല്ലല്ലോ
നോക്കായിട്ടല്ലല്ലോ ചേരൂല്ലെങ്കി പ്പ ന്താ കാട്ട
പിന്നെപ്പോ വൽച്ചൊണ്ടരാനും ബേജ്ജല്ലോ ചെറിയ കുട്ടി ഒന്നുംല്ലല്ലോ
ചെറിയ കുട്ടിയന്നല്ലല്ലോ
ആ ന്നാലും എന്തേലും പരിവാടിയൊക്കെ ഉണ്ടാമ്പോ വരൂല്ലേ
ഏ അപ്പൊക്കെ തലേന്ന് വരും അപ്പൊക്കെ വരും വരാക്കൊന്നില്ല
ആ
ഇപ്പൊ നോമ്പർക്കൽന് വന്നീനു
ആ പിന്നെ മകളെ നിക്കാ ഏ
ആ നിക്കാഹിന് വന്നിനൂ അങ്ങനൊക്കെ ആവിസ്യങ്ങൾ ഉണ്ടെങ്കി ക്കെ വെരും.
ആ ശെരി എന്താടി ആന്റെ മാപ്പിള മാപ്പിള എന്താ പാട്
മാപ്പിള എന്താ കൊഴപ്പൊന്നുല്ല
ചൂടനാ
ചൂടനാണ് പെരും ചൂടാനാണ്.
ഏ